ആഹ് പറഞ്ഞോ ചോറ് കഴിച്ചോ.
ആഹ് ചോറ് കഴിച്ചു.
ചോറ് കഴിച്ചു ഞാൻ കഴിക്കാന്ന് ഒർത്തപ്പോ എനിക്കൊരു കോള് വന്നേ. ആഹ് ചേച്ചി അരുന്നു ഇപ്പ ചേച്ചിയോട് കൊറച്ചു നേരം സംസാരിക്കു അരുന്നു.
ആഹ് ആഹ് ആഹ് ആയിക്കോട്ടെ ഞാൻ വിളിച്ചോളൻ പറഞ്ഞോണ്ട് അങ്ങ് വിളി
ആഹ് അത് കുഴപ്പില്ല കുഴപ്പില്ല കുഴപ്പമില്ല പിന്നെ വേറെന്താടാ.
വേറെന്താ നമക്ക് യാ ഒരു യാത്രേനെപ്പറ്റി ഒന്ന് സംസാരിച്ചു യാത്രേനെപ്പറ്റി എന്തായിരുന്നു അഭിപ്രായം.
യാത്രയെപ്പറ്റി എനിക്ക് നല്ല അഭിപ്രായ കാരണം എനിക്ക് യാത്ര പോവൻ ഭയങ്കര ഇഷ്ട ഒള്ള ഒള്ള ഒരാളാ.
ആണോ പൊക്കൽ ഒള്ളതാ.
അങ്ങനെ ഞങ്ങൾ പോകാറു ഉണ്ടെ യാത്രൊക്കെ സ്കൂളൊക്കെ അടച്ചിരിക്ക്പോ കുട്ടികൾകൊക്കെ ലീവ് ഉണ്ടെങ്കില്. ഹസ്ബൻഡും അങ്ങനെയാണ് യാത്രകള് ഭയങ്കര ഇഷ്ടഒള്ള ആളാ. ആഹ് ഇപ്പൊ ആഴ്ചേല് ഒ സൺഡേ ക്കെ ലീവ ആണെങ്കി വേറെ പൊ പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കി സൺണ്ടേയില് ഞാ ങ്ങൾ ചെറിയ ട്രിപ്പോക്കെ പോം അത് നമുക്ക് രാവിലെ പോയിട്ട് വൈകിട്ട്
ആഹ്
വരാന്നുള്ള രീതിക്കുള്ള ട്രിപ്പ ഒക്കെ പോവും ആഹ് പിന്നെ ഇച്ചിരി അവധിയൊക്കെ. കിടുമ്പോ രണ്ട്, മൂന്ന് ദിവസത്തെ ട്രിപ്പൊക്കെ പോവാറുണ്ട്. ആഹ് ഉം നിങ്ങളെങ്ങനെയ യാത്രക്കെ ഇഷ്ടള്ള കൂട്ട ലാണോ? ക്കാറുണ്ട് നിങ്ങൾ എവിടൊക്ക്യാ കൂടു പോയിട്ടുള്ളേ?
ഞങ്ങള് പുള്ളിക്കാരൻ ഇവിടെയില്ല പുറത്താണ് അപ്പൊ ഈ പൊ പൊർത്താണ്. അപ്പൊ ഞങ്ങളിവിടെ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഞാനും മക്കളും പിന്നെ ആങ്ങളമാരൊക്ക ക്കെ വന്നാലൊക്കെ അങ്ങനെയുള്ള പോക്കെ ഉള്ളൂ പോകും പോകാറൊക്കെ ഇണ്ടാ ആരെങ്കിലൊക്കെ ഫാമിലിസ് സാരേലൊക്കെ വന്ന് കഴിഞ്ഞാല്
ആഹ്
ഞങ്ങളങ്ങനെ പോവും ഇപ്പാ അടുത്തടുത്തേ പോക്കൽ പോവലൊള്ളൂ ഇനി ഹസ്ബന്റ് വന്ന് കഴിഞ്ഞ്കയിഞ്ഞാല് ഇനിപ്പൊ സമയൊന്നുല്ല പോകാന് സ്കൂള് തൊറക്ക ആഹ് വന്നിട്ട് രണ്ട് വർഷായി
ആഹ് എപ്പോടനെ വരുവോ വെരും ആഹ് എന്നപ്പൊരു യാത്രൊക്കെ പോവാം
യാത്ര പോക ആഹ് പോകുന്ന കാര്യം നോക്കട്ടെ എന്താറിയില്ല
പക്ഷെ മഴയില്ലെങ്കി കൊഴപ്പല്ലേ മഴക്കാലമാണെങ്കിൽ പാടായിരിക്കും നമ്മക്ക് ഉം പിന്നെ കുട്ടികൾക്കും അവധി കാണില്ലല്ലോ ഇനിപ്പോ അതെല്ലേ പിന്നെ ആഹ് അതെ അവധി എടുക്കണല്ലേ പിന്നെ സ്കൂളിലൊക്കെ നമ്മക്ക് അവധി എടുക്കാനും പാടാ അതെ
ഉം ഉം ആഹ് യാത്ര നല്ലതല്ലേ എൻജോയ്മെന്റ് പോകാനും എടുക്കാനും ഭയങ്കര ഇഷ് ട്ട പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആവുന്ന ഒരു സമയല്ലേ
അതന്നെ നമ്മക്ക് ജീവിതത്തില് എപ്പഴും ഓട്ടം അല്ലേ അപ്പൊ നമ്മള് ഇച്ചിരി ഇത് വേണം നമ്മക്ക് അതൊക്കെ ഒരു സന്തോഷാ ജീവിതത്തില് അധികം നമുക്ക് ഒര് ജീവിതല്ലേ ഒള്ളു ആ ജീവിതം നമ്മള് മാക്സിമം അന്റെ ഹസ്ബൻഡ് എപ്പൊഴും അങ്ങനാ പ പറയുന്ന ഒരു ജീവിതെള്ളൂ ആ ജീവിതം നമ്മള് മാക്സിമം എൻജോയ് ചെയ്യണം
ആഹ് അതെ
അങ്ങനയാ പറയുന്നത് ആട്ടി യാത്ര പോണംന്ന് പറയൂ ഉം എവിടേലൊക്കെ അങ്ങ് പോവും കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പ്രെപ്പറേഷൻ ഒന്നും ചിലപ്പോ കാണത്തില്ല ആഹ് വണ്ടി ഇടുത്തങ് എറങ്ങും എങ്ങോട്ടാണോ വന്നത് തോന്നുന്ന സ്ഥലത്തോട്ടങ്ങ് പോകും
ആഹ് അതെ അതെ
ഉം
അങ്ങനെ നമ്മളെ കൊണ്ടോവാനും അതില് മുന്നിൽ നിക്കാന് ഒരാളുണ്ടെങ്കി പിന്നെ സുഖല്ലെ നമ്മക്ക് അത് ശരിയ നമു ക്കാ ആഹ് അതെല്ലേ ആഹ് സാഹചര്യം വേണം അതെ
അതെ അപ്പൊ രണ്ടു പേരും ആ ഒരു ഒരേ കാറ്റഗറി ആയതുകൊണ്ട് ഞമക്കു പിന്നെ കൊ പ്പുല്ല അതെ പക്ഷെ മൂത്ത മോളൊണ്ടല്ലോ അവക്ക് ഇഷ് ട്ടവല്ല അവക്ക് ഈ വണ്ടി കേറിയുള്ള വരവൊന്നും അവക്കത്ര പിടുത്തൊന്നല്ല ഇഷ്ടവല്ല
ആണോ സാധാരണ പിള്ളേർക്ക് വണ്ടി കേറിയ ഭയങ്കര ഇഷ്ടവാണല്ലോ.
ചെറിയ ആക്ക് ഇഷ്ടവാണെ മൂത്തയാൾക്ക് താല്പര്യല്ല. ഉം അവള് പറഞ്ഞ് എനിക്ക് വയ്യ ഞാൻ വരുന്നില്ലാന്ന് പറയും എപ്പൊഴും എന്തിന് പോവാന്നാർലും ഞാൻ വരുന്നില്ലാന്ന് പറയും ഉം പിന്നെ ഞങ്ങള് കൊറേ വേറെന്തെലൊക്കെ പറഞ്ഞ് സോപ്പിട്ടൊക്കെയാ കൊണ്ടോവാറ് ഒറ്റക്ക് നമ്മൾ ആക്കിട്ട് പോവാനും പറ്റത്തില്ലല്ലോ നമ്മുക്ക് പോവും വേണം ഉം അങ്ങനെക്കെയാണ് പോന്നെ
ആഹ് ആഹ് എവിടെ ദൂര സ്ഥലത്തൊക്കെ പോക്കുണ്ടോ വെക്കേഷ്ന് പോയായിരുന്നോ.
ആഹ് വെക്കേഷ്ന് മൂന്നാറ് മൂന്നാറ് പോയി പിന്നെ തമിഴ്നാട്ടില് ഒന്ന് രണ്ട് സ് സ്ഥലങ്ങള് കാണാൻ പോയേ
ആഹ് ആഹ് ആഹ് നിങ്ങ നിങ്ങള് മാത്രാ നിങ്ങള് ഫാമിലി അതോ പിന്നെ അച്ഛനൊ അമ്മയോ അങ്ങനെ ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ ഈ പറഞ്ഞ പോലെ ആഹ് അപ്പം ഈ പറഞ്ഞത് പോലെ എല്ലാർക്കും വിളിക്കും ഞങ്ങള് വീട്ടിലൊക്കെ ചോദിക്കും ആരേലും വര്ന്നോ ഇപ്പം പോയി ഞങ്ങൾ ചോദിക്ക ഇപ്പം പോയി ഞങ്ങള് ചോദിക്കുവാ എല്ലാരോടും എല്ലാരോടും ചോയ്ച്ചിട്ടെ ഞങ്ങള് പോവത്തൊള്ളൂ അന്നപ്പം അവർക്ക് എല്ലാം എന്തെങ്കിൽ കാര്യങ്ങള് കാണും ഏഹ് എല്ലാം മാ റ്റിവെച്ചിട്ട് വരാനാ അപ്പ ഈ ഞായറഴ്ച്ചൊക്കെ ആവ്മ്പോ സംഘങ്ങളൊക്കെ ഉണ്ട് അമ്മക്കൊക്കെ ആണെങ്കിലും പ്രാർത്ഥനയുണ്ട് സംഘവുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നക്കെ പറഞ്ഞ് ഒഴിഞ്ഞ് മാറും അവര്
ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ ഞങ്ങള് അ അമ്മക്കതൊന്നും ഇല്ലാത്തോണ്ട് നമ്മളങ്ങ് പോകും ആഹ് അതെ
തോന്നുമ്പ അങ്ങ് പോവാ അതന്നെ അതൊക്കെയാ ജീവിതത്തിൽ ഹ്മ്മ്- -
ചെലപ്പം വൈകിട്ട് വര്മ്പം ചെലപ്പോ നമ്മളൊരു ആഹ് ഒര് പിന്നെ നമ്മള് സിറ്റിക്ക് വിടുന്നൊരു രണ്ട് കിലോമീറ്ററേ ഒള്ളു
ആഹ് ആഹ്
ആഹ് അപ്പം സിറ്റിക്ക് ഒന്ന് ചുമ്മാ പോയിട്ട് വരാ എല്ലാരും കൂടെ കയറി അങ്ങ് പോവാ
ആഹ് അതെ
ആഹ് അങ്ങനെക്കെ
ഹ്മ്മ്, ആഹ് അതൊക്കെ ഒള്ളൂ നമ്മളിപ്പം എപ്പളും ഇങ്ങനെ വീട്ടില് അടങ്ങി ഇരുന്നിട്ട് കാര്യവൊന്നും മില്ലല്ലോ പോവാ അതൊക്കെ ഒരു സന്തോഷം അമ്മക്ക് ക്കാണെലും ഒര് ഇപ്പം മക്കക്കാണെങ്കിലും പാ എന്തെങ്കിലൊക്കെ എഴുതണെങ്കിലൊക്കെ ഒരു ഏഹ് ഇത് വരൂലെ എസ്സെയും കാര്യങ്ങളും അതൊക്കെ വരില്ലേ ടൂറിന് അതിനൊക്കെ പറ്റി എഴുതാനൊക്കെ പറഞ്ഞാൽ മക്കൾക്കും വേണ്ടേ എന്തെങ്കിലൊ ക്കെ എഴുതാനും അതിനെപ്പറ്റി പോയാലല്ലേ നമ്മളെപ്പോവാ പറഞ്ഞുണ്ടാക്ക്ന്നത് പോലെ മക്കൾക്ക് എളുപ്പാ അങ്ങനെ അറിയാം അങ്ങനെ ഒര് കഴിവുണ്ട്
ആഹ് അതെ അതെ, ഇപ്പ അവള് തന്നെ പറഞ്ഞേ മോള് തന്നെ പറഞ്ഞേ ഓൾക്ക് സ്കൂള് വെക്കേ ഷൻ കഴിഞ്ഞ് സ്കൂള് തൊറന്നപ്പം ആഹ് എഴ്താൻ പറഞ്ഞു അന്നപ്പം ഞാൻ ചോദി ച്ചു വരുന്ന്ല്ലായിരുന്നെങ്കി എങ്ങനെ ഇതൊക്കെ എഴുതേനേന്ന് ചോദിച്ചു, ആഹ് അന്നട്ട് അവള് പറഞ്ഞു ശെ ശെരി അമ്മേ വന്നില്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ എഴുതിയേനേ
ആഹ്
അതെ അതുകൊണ്ട് എത്താ ഗുണവുണ്ടല്ലോ
ഗുണവുണ്ട് പിന്നെ ഗുണവില്ലേ എന്തെല്ലാം കാണാന് ക്കണ്ട്, എന്തെല്ലാം മൂന്നാറിലൊക്കെ ഒത്തിരി കാണാനൊക്കെ ഇല്ലേ ല്ലേ അതുവല്ല
കേരളം എന്ന് പറയുമ്പം ഇത്രേം ചെറിയ കേരളത്തിന് എത്രേ ഇരുപത്തിരണ്ടാം സ്ഥാനവല്ലേ കേരള വലിപ്പത്തില്, കേരളത്തിലെ സ്ഥലങ്ങള് പോലും നമ്മള് പോയി കണ്ടില്ലെങ്കി പിന്നെ നമ്മള് മനുഷ്യനാന്ന് പറഞ്ഞിട്ട് കാര്യവില്ല, അതെ മറ്റേ ഈ ചാനല് ഉണ്ടല്ലോ സഞ്ചാരം ചാനല് ഇവടെ ആണ് എൻ്റെ ഹസ്ബന്റ് വെക്കും എപ്പൊഴേ
ആഹ് ആഹ്
പുള്ളിക്കാരന് സന്തോഷ് ജോർജ് കുളങ്ങരെ ഉണ്ടല്ലോ പുള്ളിക്കാരന് എന്ത് സ്ഥലങ്ങള് പോകുന്നു എത്ര രാജ്യങ്ങള് സന്ദർശിക്കുന്നു അപ്പം പറയും നമ്മളൊക്കെ ഈ കൊച്ച് കേരളത്തി കെടന്നിട്ട് നമ്മു ക്ക് നമ്മുടെ മിറ്റത്തുള്ള സ്ഥലങ്ങളിൽ പോലും പോവാനുള്ള ഇതില്ല ആഹ് ശെരിയാ പൈസ വേണം അതൊരു കട
ആഹ് പൈസ വേണം എറങ്ങണെങ്കിലും മക്കളെം കൊണ്ട് എറങ്ങണെങ്കി നല്ല പൈസ വേണം, കാണുന്ന എല്ലാം വേണം എല്ലാം മേടിക്കണം
അതെ, എന്നാലും നമ്മളൊക്കെ അത് പോയി കണ്ട് നമ്മളെ കൊണ്ട് പറ്റുമ്പോ നമ്മുടെ മക്കളെം കൊണ്ട് കാണിച്ച് കേടുത്താല് അല്ലേ
അതെ അതെ
അതെ എല്ലാം ഒന്ന് കണ്ട് കേട്ടിരിക്കണം
അതെ
എന്റെ ആഗ്രഹം കേരളത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എല്ലാം ഒന്നെങ്കിലും കണ്ടിരിക്കണംഎന്ന് എന്റെ ആഗ്രഹം
ആഹ് ആ അല്ല രണ്ടു പേർക്കും അങ്ങനെ ഒരുരിതള്ളത് കൊണ്ട് പിന്നെ സാരല്ല മനസ്സ് വെച്ചാ പോവുന്നതല്ലേ ഒള്ളൂ
ഒള്ളൂ അതെ നമ്മള് അധികം ഒ ഞങ്ങള് ഇപ്പോ ഹൈദരാബാദൊക്കെ പോയിട്ടുണ്ടോ കേട്ടോ ഹൈദരാബാദും
ആഹ് ആഹ്
ആഹ് ഹൈദരബാദ് ചെന്നൈ ഒക്കെ പോയിട്ടുണ്ട് ഹൈദരബാദ് ഞങ്ങൾ ഒരു അഞ്ചാറ് വർഷം അവിടെ ആയിരുന്നേ അപ്പൊ അവിടെ ഒരുപാട് സ് സ്ഥലങ്ങളുണ്ട് അതുപോലെവിടെ പോയാണ് ഞങ്ങളിത് കൂടുതലും ഇഷ്ട്ടപ്പെട്ട് തുടങ്ങിയത് ഇങ്ങനെ പോവാനൊക്കെ ഒക്കെ ആ അവിടെക്കെ ഇങ്ങനെയാണ് അങ്ങ് പോവന്നുള്ളതാണ് എല്ലാരും
ആഹ് ആഹ്
അങ്ങനെ യാത്രകൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഇപ്പം പറ്റുന്നിടത്തൊക്കെ പോകാറുണ്ട്
ആഹ് ആഹ്
ഉം ഇനിയിപ്പം സ്കൂളൊക്കെ തുറന്നോണ്ടി ഇനി കൊറച്ചൊന്ന് കുറഞ്ഞിരിക്കയാണ് അതെ ഇനി വെക്കേഷൻ അവധി എന്തെങ്കിലും ഒരു അവധി വരണം പിന്നെ മഴ കാലത്ത് പോക്ക് കുറവാട്ടോ അങ്ങനെ പോവാറില്ല ഉം ആ പാട കുഞ്ഞിനേം കൊണ്ടൊക്കെ പോകുമ്പോഴേയ് ആ അതെല്ലാം നമ്മള് നോക്കണ്ടേ
ആ അത് ശരിയ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ എര പറ്റി പോയാൽ ചെലവാക്കും വേണ്ടി വരും മക്കളേന്ന് മക്കളേന്ന് ഒക്കെ പോയാലുള്ള പ്രശ്നങ്ങളാ
പ്രശ്നം അതെ അതെ ഇത്തിരിക്കെ ആയിക്കഴിഞാ ഒരു പത്ത് വയസൊക്കെ കഴിഞാ പിന്നെ കുഴപ് പ്പുല്ല അവരുടേതായ ഒരുരിതുണ്ടാവല്ലോ അവർക്ക് ഉം അങ്ങനെയാ
ഉം
പിന്നെ എവിടെയാ പോയത് അടുത്ത്
ഏഹ്
എവിടെ അടുത്ത് പോയിരുന്നോ എവിടേലും?
അയി ഞങ്ങള് അയ്ന് ഇപ്രാവശ്യം പോയില്ല എന്താ വെച്ച് കഴിഞ്ഞട്ട് ഞമ്മൾ തന്നെ അങ്ങനെ മൂന്ന് പെമ്പിള്ളാരല്ലേ അപ്പൊ നമ്മളെ കൂടെ ആരെങ്കിലും വേണല്ലോ അ അപ്പൊ ഞങ്ങളങ്ങനെ പോയില്ല അതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞെ ഈ വെക്കേഷനാണെ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യക്കെ ആയി പോയാരുന്നു
ആയിപ്പോയ
അതുകൊണ്ട് എവിടെം പോയില്ല ഞങ്ങള് ഉം പിന്നെ പുള്ളിക്കാരനിണ്ടെങ്കിൽ എവിടെലൊക്കെ പോകുന്നു ഞങ്ങള് ഇല് ദൂരെ ഒന്നും പോകരുതു ഇല്ല അത്ര വല്യ ഇഷ്ടൊന്നു അല്ല ഞാ ഞാ യാത്രേനെ പറ്റി അത്ര വല്യ പുള്ളിക്ക് അങ്ങനെ ആ ഒരു ഇതിലല്ല അങ്ങനെയൊരു ഉം ഒരു അടിച്ചുപൊളിച്ച് നടക്കുന്നൊരു ടൈപ്പല്ല
അല്ല ഓഹ് അത് ശെരി
പിന്നെ എല്ലാരും കൂടി ഒക്കെ ഇണ്ടെങ്കില് ആരലുംഒക്കെ വിളി വച്ചാലൊക്കെ അങ്ങനെ പോകുകാ ന്നല്ലാണ്ട് അങ്ങനെ അങ്ങനെ
ഓഹ് അത് ശരി ആഹ്. അങ്ങനെ പിന്നെ നമ്മക്ക് കൂടുതല് റിസ്ക് എടുക്കാൻ പറ്റത്തിൽ. അന്നേരം നമുക്ക് കൂടുതല് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല.
ഇല്ലില്ല എ ഞാൻ പിന്നെ അങ്ങനെ ഏഹ് അങ്ങനെ പറയാറൂല്ല.
ഇല്ല അതെന്നറിയോ നമ്മള് അവരുടെ ഇതിലായി പോകുന്നരം നമ്മുക്കു ഒത്തിലി താല്പര്യം കുറയു അന്നേരം.
പക്ഷെ നമുക്കുണ്ടെങ്കി പോലും നമുക്ക് അങ്ങനത്തെ താല്പര്യം കൊറഞ് വരും.
കൊറഞ്ഞു വരും അതെ ഞാനും അങ്ങനെയായിരുന്നു എനിക്കതില് താല്പര്യവുള്ള ആളല്ലായിരുന്നു ഞാനീ യാത്ര അങ്ങനെയെ. പക്ഷേ പുള്ളിക്കാരന്റെ കൂടെ കൂടിയെ പിന്നെ എല്ലാത്തിനും അങ്ങനെ എവിടെ പോയാലും എന്നെ കൊണ്ടെ പോവത്തൊള്ളൂ.
ആഹ് ആഹ് ആഹ്.
അത് കാരണം കൊണ്ട് നമ്മളു അങ്ങനെ ആയി പോയി പോയി പോയി പോയി.
പൊ ആഹ് അതെ പക്ഷെ പണ്ട് എനിക്ക് പണ്ട്ന്ന് പറഞ്ഞ എനിക്കിഷ്ടായിരുന്നു എല്ലായിടത്തും പോവാൻ പക്ഷെ. അങ്ങനെയൊരി ഇതായി കയിഞ്ഞപ്പൊ പിന്നെ അങ്ങനൊരു ഇൻട്രസ്റ്റ്ല്ലാന്ന് മനസിലായിക പിന്നെ ഇപ്പ നമ്മളും. അതുങ്ങി അങ്ങനെ പിന്നെ പിള്ളേരൊക്കെ വെ വലുതാവുന്ന അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് പിള്ളേർക്കൊക്കെ ഇപ്പ എന്ത് കണ്ടാലും അവിടെ പോകണം. അ ഭയങ്കര ഇതാണല്ലോ ഉം.
അതു അല്ല ഇപ്പൊ ഈ യാത്രകള് ഒരു ഫാമിലി ആയിട്ടാണെങ്കിലും അല്ലെങ്കി എന്ത ഓരോ സംഘൊ അങ്ങനെ. ക്കെ ഉണ്ടല്ലോ അതൊക്കെ ട്രിപ്പുകളൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുവല്ലേ അതെ. അതതെ ഞങ്ങടെ ഇവിടുന്നൊ ക്കെ ഉണ്ടല്ലോ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഓ ദൂര സൽത്തോട്ടൊ ട്രിപ്പുകളുണ്ട് വണ്ടി ട്രിപ്പ്.
ഉം ഉം.
ഉം എല്ലാ പ്രായമുള്ളവരൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് ഇവരൊക്കെ ഭയങ്കര.
പിന്നെ പ്രായ പണ്ടൊക്കെ പ്രായമുള്ളവരു വീട്ടി ഇരിക്കുവായിരുന്നു ഇപ്പൊ പ്രായം. നമ്മളൊക്കെ വീട്ടീ ഇരിക്കുന്നു അവരൊക്കെ പോവാണ്.
സത്യം.
ഉം എൻജോയ് ചെയ്യും ഇപ്പത്തെ കാര്ണവമ്മാരാണേലും.
അതെ അതെ കേട്ടോ ഒരുപാട് വ്യത്യാസൊണ്ട് കേട്ടോ കാലം മാറുമ്പോ കോലം മാറണംന്ന്. പറയുന്നത് നമുക്ക് അന്നേരം മനസ്സിലാവുന്നത്.
അതെ.
അതെ പിന്നെ ഒരു കാര്യോണ്ട് അവരുടെക്കെ നമ്മടെ ഈ കാലഘട്ടം പോലല്ലല്ലോ അവര് ഒരുപാട്. സ്ട്രൈൻ ചെയ്തൊക്കെ ജീവിച്ചവരല്ലേ ഒരുപാട് കഷ്ട പാടുകള് അവരൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്ത് ഉം ഉം നടക്കണംന്നാ എൻ്റെ ഒരു അഭിപ്രായം.
ആഹ് അതെ അത് സത്യാണ് കൊറേ മ്പൊ നമ്മുടെ മനസ്സ് കൊറേ ഫ്രീയാവുല്ലെ. എന്ത് ബു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളാ ഒരു നിമിഷം അതെല്ലാം മറന്ന്. അതിലൂടെ അങ്ങ് പോകും ഉം.
അതെ. പിന്നെ.
പിന്നെ.
പൈസ ടിനിന്ന് റസ്റ്റ് കെടന്ന് ഉറങ്ങോ.
കൊറച്ചേരം കെടക്കും പിള്ളേര് വരുമ്പ എഴുന്നേൽക്കും.
ആഹ് ഇന്നെങ്കി പോയിന്ന കൊറച്ചേരം റസ്റ്റെയ്യെന്നാല് ഞാൻ കഴിച്ചില്ല ഇനി കഴിക്ക്യാൻ പോവാ.
ആഹ് ആയിക്ക്യോട്ടെ.
എന്നാ ശെരി അ.